കേൾക്കണ്ടോ
ആ കേൾക്കല്യാ
ആ എന്തൊക്കെയ വർത്താനം? ഓ സുഖം. എന്താങളെ വർത്താനൊക്കെ?
ഇവടെ എല്ലാവർക്കും സുഖമാണ്. ചായടിക്കലൊക്കെ കഴിഞ്ഞാ
ഓ ചായടികയിഞ്
എന്തേനു ചായക്ക്ണ്ടാക്കി
ഇന്ന് ബേക്കറീന്
ബേക്കറിന്നും പ്രത്യേകിച്ച ഒന്നും ഉണ്ടാക്കാറില്ല
ഉണ്ടാക്കല ഇണ്ട് ഇപ്പം മഴക്ക ആയ കൊണ്ട് മടി ഇല്ലല്ല ബേക്കരി നിങ്ങെളെന്താ ചായക്കടി?
ഞങ്ങള് ഇവടെ ചൂടാണ് ഇവടെ കേരളത്തിന് പുറത്താണേ ഭയങ്കര ചൂടുള്ള ടൈം അപ്പൊ ജ്യൂസ് ഉണ്ടാക്കാറാ ചായണ്ടാക്കില്ല.
അയ്ശെരി ആ
ഉം
ഇവിടെ നല്ല കേരളത്തില നല്ല മയയാണല്ലോ ഇന്നൊക്കെ ഭയങ്കരമയാ
ആ ന്യൂസിലൊക്കെങ്ങനെ കണ്ടു അവിടെ എങ്ങനെ മഴ ഇതാല് നല്ലോം മഴയുടെ പ്രശ്നണ്ടോ
ഇല്ല ഇന്നാ അല്ലില്ല അങ്ങനത്തൊന്നുല്ലാ നല്ല മഴയൊന്നള്ളു
ആ
ഇടി മിന്നലൊന്നും ഇല്ലത്തൊണ്ട് കൊഴപ്പല്യ മഴെയ്താ തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ മടി മഴ മടിയല്ലേ
ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
അരാത്
ആഹ
എപ്പോഴെങ്കിലുംക്കെ ഉണ്ടാക്കലുണ്ട് പിന്നെ എല്ലാരുംക്കെ ഉണ്ടാവുമ്പോ രസല്ലേ
ആഹ
ഇപ്പാണെങ്കില് മൂടി പൊതച് കെടക്കാനാ പൂതി
അവിടുന്നാങട് ഇറങ്ങാൻ തോന്നില്ല ആ ഇവിടെ ങ്ങക്ക് നല്ല ചൂടുള്ള സമയണിപ്പൊ
അ ശരി
അതുകൊണ്ട്ഞങ്ങക്ക് പുറത്തറങ്ങാൻ വയ്യാ അത്രയും ചൂടാ ആ
തട ആരൊക്കെണ്ട് നിങ്ങള് മാത്രേ ഉള്ളൂ അപ്പൊ
ആ ഞാനും മോനും ഹസ്ബൻറും മാത്രേ ഒള്ളൂ
ഉം
അങ്ങനെ ജോലി ആയൊണ്ട് ഇങ്ങനെ പൊറത്തു പോന്നാ ഉം രാത്രികൊക്കെ ഉള്ളൊക്കെ രാത്രിയാക്കാറാ
അല്ലല്ല രാവിലെന്നെ
രാവിലെ ഒന്ന്ചാക്കും
ഉം ചെലേപ്പോ അഥവാ തെയ്ഞ്ഞില്ലന്നുണ്ടെങ്കില് ആ അന്ന രാത്രി ഉണ്ടാക്ക
ആ രാത്രിക്ക് എന്താ ചോറെനെ ഉം കറിയൊക്കെ എന്ത്
ഇന്ന് ഇപ്പം ബിഫ്കറിആണ് വെള്ളിഴ്ച്ചല്ലേ നെയ്ച്ചോറും ബീഫ് കറിം ഉം അവിടെന്തെലുംച്ചക്കെ ആ വെള്ളിയാഴ്ച എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാകും
യാഹ്
ഇങ്ങക്കെന്താ?
ഇന്ന് ബി ഹേ ബിരിയാണിയാണ് ഇന്ന് പോർത്ത്ന്ന് വാങ്ങിക്കാത്. എല്ലാ ദിവസവും ജോലിയൊക്കെ ആയോണ്ടേ അഹ് ന്നൊന്ന് റസ്റ്റ്ട്ക്കാൻ വാണ്ടിട്ട്
ലീവുള്ള സം റസ്റ്റ് ടുക്കലാണ്. ഇന്ന് ലീവായിരിക്കും ല്ലേ?
ആഹ് ഇന്ന് ലീവാണ്.
ഉം ഉം
ഉച്ചത്തേക്ക്ള്ളത് പൊറ്ത്ത്ന്ന് വാങ്ങിച്ച് ബിരിയാണി വാങ്ങിച്ച് അങ്ങനെ കഴിച്ചു. രാത്രിക്ക് ഇനി എന്തേലുക്കെ ആയിട്ട് ണ്ടാക്കണം അപ്പൊ ചൂട് തന്നെ കഴിക്കാ.
ഫുഡ് ണ്ടാക്കിയപാട് ഴിക്കണാണല്ലേ രസം?
ആഹ് അതാ ഇപ്പൊ അങ്ങൻത്തന്നെ കഴിക്കാൻ
ഉം ഉം
വെള്ളിയാഴ്ച അധികും ഞ ബടെ ണ്ട ന്ന് പോന്നു പൊർത്ത്ന്ന് കഴിക്കാ ന്ന് കര്തിട്ട് അ പൊർത്ത്ന്ന് ഓർഡർ ചെയ്ത് കഴി കി
അഒടെ സ്കൂൾ തന്നെ?
ആഹ് മോൻ ഇവടെ സ്കൂള്ലന്നെ.
എത്രല പടിക്ക്ന്നേ?
അവന് എൽ കെ ജി
നാട്ട്ലപ്പം ആഹ് ഇല്ലില്ല.
ആഹ്
ൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പ്പ രണ്ട് വർഷായിട്ടുള്ളൂ.
ആഹ്
ഇൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്.
ആഹ്
ആഹ് വീട്ട്ൽ ആരക്കെ ണ്ട്?
വീട്ട്ല് ഉമ്മ, ഉപ്പാ അനിയന്, അനിയത്തി അഒടെ ആരക്കെള്ളേ?
തെൻങ്കെടുക്ക ത്തിം കാക്കിം
നോ ആഹ്
പിന്നെ മ്മിം ഇപ്പിം പിന്നെ വെല്ലിമണ്ട്.
ആഹ് അഹ് ആഹ് ഒഴിവ് സമയങ്ങൾലൊക്കെ എന്ത് ചെയ്യാറ് വീട്ട്ല്?
എല്ല ല്ല ഞാൻ ഫാർമസി ഫാർമസിലേനി വ
ആഹ്
മൂന്ന് വർഷക്കെ വർക്ക് ചെയ്തു പിന്നെപ്പോ ഹസ്ബൻഡ് നാട്ട് വന്നപ്പം. നിർത്തിയതാണ് ഉം ഇനിയിപ്പം ഒരു മാസം, രണ്ട് മാസം കഴിഞ്ഞി നോക്കണം പ്പ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ വാണ്ടി പോവ്ണ്ട്.
ആഹ്
പ്പം അഹ് പോവാണ്ടായോണ്ട് ക്ലാസ് വർക്ക് യ്യാൻ പോലും കൂടി നടക്കൂല. ഓലെ ഏതെങ്കിലുക്കെ ടൈംക്കാരം വിളിക്ക. പ്പ ആ ടൈമിൽ പോണന്ന്ണ്ടെങ്കിൽ നമ്മൾ ആ വർക്ക് ചെയ്യണോ ത്ത്ന്ന് എർങ്ങാ ർഞ്ഞാല് അങ്ങനെ ഓല് സമ്മയ്ക്കൂലല്ലോ.
ആഹ് അത് നമ്മള ഡ്യൂട്ടി ടൈമന്നെ കവറയ്യല്ലോ.
പിന്നങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞ്ഞ് നോക്കാ വിചാരിച്ച് ന്ന്ക്കാണ്.
അതെ ടു വീലറും ഫോർ വീലറും രണ്ടും ണ്ടോ? ആഹ് ങ്ങട്ട് കഴിയാറായോ ക്ലാസ്?
ഇല്ല ഇല്ല ഇപ്പം നാല് അഞ്ച് മാസ്സായിട്ടുള്ളു ഇന്നേക്ക് അഞ്ചാമത്തെ മാസം ആയത് ഉം ഇങ്ങള് വണ്ടി ഓടിക്കോ
ആഹ് ഞാന് ഏഹ് ടു വീൽ അ സ്കൂട്ടിയെക്കെടുക്കും
ഏഹ് ഏഹ്
നാട്ടിന്ന് പിന്നെ പോന്നേന് ശേഷം ആയിട്ട് ഇപ്പോ അങ്ങനെടുക്കാത്ത കൊണ്ടുള്ളൊര് ഇതുണ്ട്
ആഹ് ആഹ് ഏഹ് ഏഹ് കാറ് പഠിക്കാൻ താല്പര്യല്ലേ?
കാറ് പ ഏഹ് പഠിച്ചായിരുന്നു അത് ടെസ്റ്റില് കിട്ടീണ്ടാരുന്നില്ല പിന്നെ ആഹ് അടുത്ത ടെസ്റ്റ് ഞാൻ ഇങ്ങോട്ട് പോന്നു
ആഹ് അയ് ശെരി ഉം അങ്ങനൊരു പ്രശ്നം ഇണ്ട് അല്ലേ
ആഹ്
അപ്പോ ഏഹ് എത്ര മാസത്തിനുള്ളില് എടുക്കണ്ടേ പിന്നെ
ആഹ് അടുത്ത ആ ടെസ്റ്റ് എടുക്കണം ഞാൻ പിന്നെ ഇങ്ങട് പോന്ന് അതാ ഇണ്ടായെ
അല്ല നമ്മക്കിങ്ങനെ എന്താണ് അങ്ങനെ പറ്റോ?
ആഹ് അപ്പൊ ആഹ് ഞാന് അങ്ങനെ ഗ്യാപ് അപ്പോഴേക്കും അങ്ങോട്ട് പോകാ പറഞ്ഞ് ടൈമായി
പിന്നെ നമ്മക്ക് പോകാൻ ഇണ്ട്ന്ന്ണ്ടെങ്കില് മ്മളെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്താ അമ്മക്ക് വേഗം ഡെയിറ്റ് കിട്ടുന്നൊക്കെ പറയണ കേക്കാം
ആഹ് ഞാൻ ഇന്റെ ഒരു ടെസ്റ്റ് കഴിഞ്ഞ് രണ്ട് ഈസം കഴിഞ്ഞപ്പഴെങ്ങാനും ഞാ ഇങ്ങട് പോരാറായിന് അതുകൊണ്ട് പിന്നെ അടുത്ത ഗ്യാപ്പ് ഉണ്ടായില്ല
അത് ശരി ഉം ആഹ് ആഹ് ആഹ്
പിന്നെ വെക്കേഷനില് നാട്ട് പോകുമ്പഴൊന്നും അയിമ്ക്ക് നോക്കീട്ടില്ല
ആഹ് ആഹ് പിന്നെ സ്കൂ താല്പര്യം ഇണ്ടെങ്കില് പോവാം വണ്ടി പഠിക്കാൻ പോവല് ടെസ്റ്റിന് പ് പൊട്ടിയാ ഭയങ്കര എടങ്ങേറാ പിന്നെ കൊറെ ഇപ്പൊ പണ്ടത്തെ മാതിരി അല്ല കൊറേ ടൈം വെയിറ്റ് ചെയ്യണം അപ്പം ഞമ്മള് ഏഹ് പഠിക്കാൻ വേണ്ടി പോവാണെങ്കിലെന്നെ ചെന്ന് ലേണേഴ്സ് കിട്ടണെങ്കിലെന്നെ ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യണം ലേണേഴ്സിൻ്റെ ടെസ്റ്റ് കിട്ടാൻ പിന്നെ ലേണേഴ്സ് കിട്ടിയാല് ഏഹ് പിന്നെ ടെസ്റ്റ് ലേണേഴ്സിന് എങ്ങാനും പൊട്ടിയാല് പിന്നെ രണ്ടു മാസം വെയിറ്റ് ചെയ്യണം
ആഹ് ഞാൻ എടുക്കുന്ന ടൈമില് പിന്നെ ആ പ്രശ്നങ്ങളൊന്നുല്ല ലേണേഴ്സ് ഇന്റെ ലേണേഴ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിന് ഏഹ് ട്രെയിനിങ്ങിന് പോയത്
പോയത് ആഹ് അത് ശരി ഇപ്പം നല്ല ടൈം എടുക്കുന്നുണ്ട് മൂന്നുമാസം രണ്ടുമാസക്കെ ആയിൻ്റെ ഇനിയിപ്പം നമ്മള് ടെസ്റ്റിനിപ്പം ഇപ്പം ടെസ്റ്റില് പൊട്ടിയാല് പിന്നെ രണ്ടു മാസം മൂന്ന് മാസം വെയിറ്റ് ചെയ്യണം അടുത്ത ടെസ്റ്റ് ഡെയിറ്റ് കിട്ടാൻ പൊതുവെ നമ്മളോട് പഠിച്ചെ മറന്ന്ണ്ടാവും
ആഹ് അപ്പൊ പിന്നെ ടെസ്റ്റിനാണേലും തന്നെ ഭയങ്കര
ആഹ് ഭയങ്കര റൂൾസ് ആണ് ഇപ്പാദ്യത്തിനെകാട്ടിം റൂൾസ് കൂടുതലാ ഇൻക്കിപ്പം ഈ മാസം മുപ്പത്തൊന്നിനാണ് ന്റെപ്പോ ഇവിടെ അഞ്ചു ക്ലാസ്സ് ആയിട്ടുള്ളു
ആഹ്
പടിക്കുമ്പോ കൊയപ്പോന്നുല്ല ഇഞ്ഞിപ്പം ടെസ്റ്റിൻ്റെ അന്ന് കാണാ
ആഹ്
എന്താ അവസ്ഥാന്ന്
സൈക്കിള് ബാലൻസ് ഒക്കെ ഇള്ളായിരുന്നോ?
ആഹ് സൈക്കൾ ബാലൻസ്ണ്ട് സ്കൂട്ടി ഞാൻ കോറച്ചൊക്കെ ഓട്ടും അങ്ങനെ ഒറ്റക്ക് ഇട്ത്തോക്കിട്ടില്ല ഞാന് ഹസ്ബൻഡ് നാട്ട് വന്നപ്പോ ഓലെ ബേക്ക് വെച്ചാണ്ടൊക്കെ പോവൽ ഇണ്ടേനി പിന്നെ ബ്രദറ്ണ്ട് ഓന്റെകൂടെ അങ്ങനെ ബേക്ക് വെച്ച് പോവും
ആഹ് അങ്ങനെ എട്ത്താ നമുക്ക് മുഴുവൻ ധൈര്യം ഏ ബേക്കില് ആള്ണ്ടല്ലോള്ള ധൈര്യ
ധൈര്യത്തിൽ പോവാ ആഹ് അങ്ങനെ ഒറ്റക്ക്ട്ത്ത് ശീലായിട്ടില്ല ഇനി ഇങ്ങനെ പഠിക്കണം വണ്ടിയൊക്കെണ്ട് ഇവടെ ക്ഷേ അയിന് മട്യാണ് ആഹ് അതാണ് ഉം ഞാൻ പിന്നെ സൈക്കിൾ ബാലൻസുണ്ടായില്ല ട്ടൊ ഏഹ് ഏഹ് എങ്ങനെ അവടെ എൽ ഡ്രൈവിങ് സ്കൂളിന് പോയി പഠിച്ചതാ
ആഹ് ഞാൻ ഡ്രൈവിങ് സ്കൂള്ലെന്നെ പഠിച്ച
ഏഹ് അത് ശെരി ഞാനാണങ്കിലോ ഉം അൽ ഏ ലേണേഴ്സ് കഴിഞ്ഞപാടാണ് പ്രഗ്നന്റാന്നറിഞ്ഞേ അത് ശെരി ആഹ് ആഹ് അല്ലേല് അപ്പന്നെ പിന്നെമ്മക്ക് മട്യാവും പിന്നെമ്മള് പഠിച്ചലുണ്ടാവൂല പിന്നെ കുട്ടി വല്താവട്ടെറിം കുട്ടി വല്താവുമ്പോത്തിന് പിന്നെ അട്ത്ത വേറെന്തങ്കിലേക്കാരം പിന്ന പഠിപ്പ് നടക്കൂല
പ്രേഗ്നെറ്റാണെങ്കിലും അത് എന്താണ് വീട്ടില് പറയാംന്നില്ല പിന്നെ കൊറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ട് പറഞ്ഞെ
അയി ശെരി ഉം അപ്പോ പിന്നെ കൊയപ്പല്ല്യ
റഞ്ഞാ പിന്നെ ഓര്ക്ക് പേട്യാര്ക്കല്ലോ അപ്പാണ്ട് പോയി തൊടങ്ങി ഏതായാലും പൈസൊട്ത്താ പിന്നെഞ്ഞ് മുണ്ടൂ ലല്ലോ അതൊണ്ട് പിന്നെ ഹസ്ബന്റും ഞാനും കൂടെ മുണ്ടാതെ പൈസൊക്കെ കൊട്ത്ത് റെഡിയാക്കി പിന്നെ പോലോടങ്ങി പിന്നെ കൊറച്ചീസം കഴിഞ്ഞിട്ട് പറഞ്ഞ് ആഹ് ഹസ്സ്ബന്റ് പിന്നെ പ്രശ്നല്ല
ആഹ് ആഹ് അത് ശരി
കൊറെ കൊട്ടൊക്കെ കൊട്ടൊക്കെയ്ത്ക്ക്ണ് എണീറ്റൊരും പിന്നേം അട്ത്തത്ട്ക്കും
ആഹ് അങ്ങനെത്തന്നെ പഠിക്കൊള്ളൂ വീണു ഇക്കെന്താണ് പേട്യാണ് ഒന്നാമത് ഹസ്ബന്റിന് ഭയങ്കര പേട്യാ ഇന്നോട്റിയും എന്താണ് ഗൾഫില്ള്ള ഇപ്പം പറിം ഞാൻ വന്ന്ട്ട് പഠിക്ക്യ ഇഞ്ഞ്ജ്ജ് ഒ റ്റക്ക് പോയി വീണാലിപ്പനി നോക്കാനാരുല്ല ഞാൻ ഇവിടല്ലേറിം ഇങ്ങെട്ട് ഇപ്രാശ്യം ലീവിന് രണ്ടു മാസം ലീവിന് വന്നാണ്ട് ഇപ്പോ പോയിട്ട് ഒരാഴ്ച ആയിട്ടൊള്ളൂ നാട്ട് വന്നപ്പോ ഇന്നോട്റ്യ ഇഞ്ഞി ഇപ്പ ഇജ്ജ് വീണ് കടന്നാപ്പോഞ്ഞ്ന്നെ നോക്കാൻ ആരുല്ലല്ലോ അപ്പഞ്ഞ് ഞാൻ പോയിട്ട് പടിക്ക്യാന്ന് അയിന് ഭയങ്കര പേട്യ ഇക്ക് വണ്ടിരാന് ഇന്നോടറിം അൻക്ക് പ റ്റ്ണതൊരു പേട്യാണ് അയിലേറെ പേട്യാണ് ഇക്ക്ൻ്റെ വണ്ടിക്ക് എന്തേലും പറ്റിയാല് അപ്പം പിന്നെ ഇൻക്ക് അത് കാണാനാവൂലറിം അപ്പോ പിന്നെ ധൈര്യസ് സ്കൂള് പോയി പഠിച്ച് കഴിഞ്ഞാ ലൈസൻസ് കിട്ട്യാ പിന്നെ സുഖാല്ലേ ഇനി പിന്നെ എവ്ടെ പോയി തട്ട്യാലും മുട്ട്യാലും ലൈസൻസ്ണ്ടായി ട്ടാണ് പിന്നെപ്പഞ്ഞ് ഓലെ വണ്ട്യവുമ്പോ നമ്മള്പ്പോ ലൈസൻസ്ട്ക്കാതെ വേറെ ഏതേ വണ്ടിക്കൊക്കെ തട്ടിയാല് പിന്നെ പ്രശ്നല്ലേ ആഹ് കേസോ അങ്ങനത്തെക്കെ പ്രശ് നണ്ടാവല്ലോ അതൊക്ക ആലോയിച്ചിട്ട് ഇഞ്ഞ് ലൈസൻസ്ട് ത്ത്ട്ട് വാണേ ഓട്ടിക്കൊന്നറ്ഞ്ഞാണ്ട് ലൈസൻസിന് കൊടുക്കലൊക്കെ ഇണ്ടായത്.
ആഹ്
ഇൻക്കാണെ പഠിക്കാ നല്ല താല്പര്യണ്ട് കാരണം ഇവര് നാട്ട്ല്ലാഞ്ഞാലെ ഭയങ്കര ബദ്ധിമുട്ടാ ഓഹ് അമ്മളെ കൊണ്ടാക്കാന് ആക്കാനൊക്കൊരാളെ ഇങ്ങനെ മെനക്കെട്ത്തണ്ടേ.
ആഹ് ഞമ്മക്ക് പടിഞ്ഞാ സ്കൂട്ടി ഒരു സ്കൂട്ടിണ്ട്ന്ന്ണ്ടെങ്കി
അമ്മക്കെന്നെ പോയി വരാലോ ക്കെ അതന്നെ ഇത്ങ്ങനെ ഒരാളെ കൈയ്യും കാലും പുടിക്കണം. അത്പ്പ കാക്കണ്ട് ഇന്നാലു ഓനോ ഓനന്നായാലും വരാന് ബുദ്ധിമുട്ടാണ്.
ഞമ്മക്ക് എവ്ട്ക്കേലും പോണം തോന്നിയാല് വേ
ആഹ് വണ്ടി ഉണ്ടെങ്കിൽ സുഖാണ് അയന്നെ ഒന്നാമത് ഞങ്ങൾത് കൊറച്ച് ച്ച് മേയ്റോട്ടമന്ന് കുറച്ചാണ് പോണം ഒരു രണ്ട് കിലോമീറ്റർ പോണം അങ്ങനെ ഓഡ്രെഷ് റ്റൊന്നും വരാത്ത ഏരിയാണ് കെട്ടിച്ചോട്ത്ത് അപ്പൊ പിന്നെ അവിടുന്ന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തന്നെ വണ്ടിക്കല്ലേ വിളിച്ച് വര്ണം അല്ലേൽ നടന്നു പോരണം.
ആഹ്
ണ് അപ്പൊ അങ്ങന ര് ഇതിന് വണ്ടി ഏതാലും ഹസ്ബൻഡ്ന്റെ വണ്ടി ന്നെണ്ട് അത് കല്യാണത്ത്ങ്ങക്ക് ഇട്ത്തതേയ്നി പ്പൊആ വണ്ടിയെന്നെണ്ട് അഓട്ടണേ ഓട്ട
ഡ്രൈവിംഗ കൂടി പഠിച്ച്ച് ലൈസൻസ് ആയ പിന്നെ പേടില്ലല്ലോ
പേടില്ല്യ
പിന്നെ ബാക്കിയൊക്കെ പഠിച്ചോന്റെ അട്ത്താണ്.
അതന്നെ അത് പറിം ഞാനപ്പോ ന്നായിക്കോട്ടട്ടോ.
ആഹ്